ഹലോ
ആഹ് ആഹ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് അങ്ങട്ട് കേക്കുന്നില്ലേ ആഹ് കേൾക്കുന്നില്ല
കേക്കാൻ എന്നുണ്ടോ, ഹലോ
ആഹ് കേൾക്കുന്ന്ണ്ട്.
ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഹലോ കേക്കാൻ പറ്റുന്നോ പിന്ന എന്താ റേഞ്ച് ന്റെ പ്രശ്നാ തോന്നൂലക്കെ ആഹ് എന്തൊക്കെണ്ട്
ആഹ് ആഹ് അതാണ്. സുഖം നല്ല മഴാണ്
ആഹ് സുഖായിട്ടിരിക്കുന്നു. ഇവിടെയും മഴ തോർന്നതേ ഉള്ളു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് പ്പൊ മുറ്റൊക്കെ തൂത്തു വാരണനീ കൊറച്ചൊക്കെ ചപ്പൊക്കെ വാരി മാറ്റി
ആഹ് ആഹ് ആഹ് രാവിലെ മഴായിരിക്കുംല്ലേ
ആഹ് ആഹ് ആരുന്നു ഭയങ്കര മഴയായിരുന്നു
ആഹ് ആഹ്
പിന്നെ എന്തോ ഉണ്ട് വൈകിട്ടത്തെ ജോലിയല്ലാം ഒതുങ്ങിയോ?
ആഹ് കഴിഞ്ഞു. ചായ കുടിച്ച് മക്കള് സ്കൂൾട്ട് വന്ന്
ആഹ്‌ ചായൂടിയൊക്കെ ക ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് ആഹ്
പിന്നെ ആര് സ്കൂ ട്യൂഷൻ കൊറച്ച് കഴിയും ട്യൂഷനൊക്കെയുണ്ട് ഉം പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് വൈകിട്ടത്തേക്ക് മക്കക്ക്
ഏഹ് ബ്രെഡ് പൊര്ച്ചൊട്ത്ത് ബ്രെഡ് വേണം പൊരിച്ച് വേണം പറഞ്ഞപ്പഠ അത് കൊടുത്തു
ആഹ്
മുട്ടക്കെ കൂട്ടിയാണ്ട്
ആഹ് ഹാ ഹാ ഹാ ഹാ എടുത്തേക്കില് രാത്രില് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. രാത്രി കുറച്ചൂടെ കഴിയുമ്പോ ഉണ്ടാക്കി വക്കാന്ന് വിചാരിച്ച്
ആഹ് ചപ്പാത്തി കഴിക്കുന്നവരുണ്ടോ?
ആഹ് ചപ്പാത്തി രാത്രി തേക്ക് അങ്ങ് ആക്കാന്ന് രാച്ച് ച്ചോറങ്ങ് തണ് നല്ലോലങ്ങ് തണുക്കും ന്നട്ടീ തെളപ്പിച്ചൂറ്റി കൊടുക്കുന്ന ശരിയല്ലല്ലോ
ആഹ് അതന്നെ രാവിലെ വെച്ചാ പിന്നെ തണുക്കുവല്ലോ ആഹ്
ആഹ് അതെ അതെ പിന്നെ സ്കൂളെല്ലാർക്കും പനി ഉം സ്കൂളിൽ അവിടെ പിള്ളേർക്കൊക്കെ പനിയ ഉം പിള്ളേർക്കും അതൊണ്ട് പനിയുടെ ഒരു ലക്ഷണം
ആഹ് ആഹ് അപ്പൊ ഈ മായക്കാല ആവുമ്പള്
ആഹ് എന്തേനാ ഈ ഓരോ നമ്മളന്നെ വൃത്തിയാക്കിട്ടാലേ ഒരുവിധം കൊതുകിന്റെ ശല്യവും. ഈ വെള്ളം കെട്ടിക്കുന്നൊക്കെ ത ട്ടി മറിച്ച് കളഞ്ഞാ അങ്ങനെ കൊതുക് വരുന്നന്നെക്കെ അങ്ങ് മാറ്റും
ആഹ് അതന്നെ ചിരട്ടകളൊക്കെ ണ്ടെങ്കിൽ അക്കെ എടുത്ത് വെക്കാ
ഉം മറ്റല്ല ഹരിതകർമ്മസേനക്കാര് വരുമ്പോ അവർക്കങ്ങ് പ്ലാസ്റ്റിക് ക് എല്ലാം കൊടുക്കുന്നോണ്ട് അയ്യോ എല്ലാം വൃത്തിയാവും
ന്നോണ്ടേ
ആഹ് പ്ലാസ്റ്റിക്ക് കൂടത്തില്ലാ അതൊരു നല്ല കാര്യല്ലേ
മറ്റത് മ്മള് വേ എന്താ ചെയ്യാന്നറില്ലല്ലോ കൊറെ പ്ലാസ്റ്റിക്ണ്ടാവുമ്പോ കൊറെ
കത്തിക്കാനും പറ്റത്തില്ല. പുക ശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അസുഖം ഖം
ഉം പ്പൊ അതോണ്ട് കൊറെ നല്ലതാ
ഹും ഇവിടെ
അവിടെ ങ്ങനെ മാസ്ത്തിലാ ഹരിതകർമ്മസേന വെര്യാ ആഹ്
ഒരു ആൾക്ക് ഷിഗല്ല വന്നെന്ന് -
ആഹ് അതന്നെ ആഹ് ഷിഗല്ല ഇണ്ട് പറഞ്ഞാട്ടിരുന്നു കൊറെ സ്ഥലത്ത് ആഹ ആഹ്
ഉം
ആഹ് ഉം ഷിഗല്ല ഉണ്ട് പറഞ്ഞത് കൊറെേ സ്ഥലത്തൊക്കെ രോഗലക്ഷണങ്ങളൊക്കെ
ആഹ് അതെ അതെ
ഉം ! ! ! ! !
വൈറൽ ഫീവറും അല്ലേ ഇപ്പം മൊത്തത്തില് അത് വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് ക്ഷീണിക്കും എല്ലാരും ബയോട്ടിക് ഒക്കെ എടുത്ത് വന്ന് ഒണ്ടൊ ണ്ട് ഒണ്ട് ഉം പിന്നെ ഇപ്പം മെയിനായിട്ട് പനിയ എല്ലാർക്കും
ആഹ്
ഭയങ്കരമായിട്ടങ്ങ് ആഹ് പെട്ടന്ന് പനി പടരും എല്ലാർക്കും
ആഹ് അതന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് ഇണ്ടായ എല്ലാവർക്കും ഇണ്ടായിട്ടെ പോവുള്ളു
എന്തോ ഒരു സേഫ്റ്റി-
ആഹ്
ആയിട്ട് നട
ആഹ്
അവിടെ റേഞ്ചിന്റെ പ്രശ്നോണ്ടോ
ആഹ് പിള്ള പിള്ളർക്കൊക്കെ മാസ്ക് ഒക്കെ വെച്ച് വെച്ചു കൊടുക്കണം പനി മാറും ഉം പിന്നെ ഇടക്കെടക്കീ അതെതെ ഹലോ ഹലോ ഹലോ ഹലോ